ഹലോ
ആഹ്
എന്തൊക്കെ വർത്താനം സുഖാണ്
ആഹ് ആഹ് ഉം കാക്ക കുത്തിര്ന്ന് ചിരിച്ചാ ഞാൻ വിളിച്ചണണ്ടപ്പൊ വർത്താനം പറഞ്ഞുട്ടോ ഇതന്നെ അല്ലേ പണിലേ
അള്ളാ ഇവിടെ ആരും പറയാനും ചിർച്ചാ
ആഹ് അഓണ്ട് ഇങ്ങളെ ഭാഗ്യം
ഉം
വടെവല് കുത്തിര്ന്ന് വ ഇത് പ്പോ എന്താപ്പൊ കളീന്ന്ച്ചറിയില്ലല്ലോന്നൊക്കെ പറഞ്ഞണ്ട്
കളിയാക്കും നമ്മളെ ഊളംപാറിക് എപ്പള വോ കൊണ്ടോയി ആക്ക
ഉം ഉംഉം
അള്ളാ
നൊക്കെ അസർപ്പകു വന്ന്കുണയ്
ആഹ് അവ്ടണ്ടോ
ഉം ഉം ഇപ്പവന്ന് കേറിക്കാ ഇമ്മാനെ കാണാന് ഡെയിലി വരും കൊറച്ചെരം കുത്തിരുന്ന് പോകുംമാന്റെട്ത്ത്
വൈന്നാരല്ലേ ആഹ് വൈകുന്നേരം വരും ഇജ് അവിടന്ന് ഒയ്ഞ്
അമ ആഹ് ഒയ്ഞ്ഞോന്നക്കാണ് അ മ്മയി യാളൊന്നും കാണായിട്ടേയ് ഇമ്മന്നലെ ചീത്താറായിരുന്നേ
അഹ് സരി
ഇപ്പഇന്ന് പോയിട്ട് ഞാപോയിമ്മാന്ന് പറയാ വന്ന്ക്ക വന്നാ എങ്ങട്ടും പോകൂലയ് ഇവിടെ സോക്കാക്കും അങ്ങന് തന്നെ തനേക്കാരം ന്നിട്ട് മ്മ ആട്ടി വുടും വയസായ ആൾക്കാരെ ആള്ക്കാരാാണ് പോയി അങ്ങ്ട്ട് കാണണം ന്ന്പറഞ്ഞ് ക്കാണ്ട്
അതന്നെ ആഹ്
പിന്നെ എന്ത ഓല് ആഹ് മുഹറത്തിന്റെ ഒയ്വിന് വന്നീന്നു വല്യയൊള് ചെറിയൊള് പിന്നെ എപ്പളുബടെ തന്നെ യ്കാരും ഓളെ ബടെ അട്ത്ത്ക്കല്ലേ കെട്ടിച്ച്ക്ക്‌ണ്
ആഹ് ഓളെ ബടെ അട്ത്ത്ക്കാണ് പക്ഷെ എവിടെ ടീച്ചറൊക്കെ ആയിന്നി ലെഓള്
ആഹ് ഒൾപ്പം നിർത്തിക്കും ഇപ്പൊ ഒരു വർഷത്തിന് ലീവ് ട്ത്തക്കണ് പ്പം ഇതാണെ
കുട്ടിയായാ ആഹ് അത് സെരി പ്രസവിച്ചക്കാ ആഹ് അതന്നെ ഉം ഉം ആഹ് അപ്പലീവ്ട്ത്ത്കെ
ഉം പള്ളീം തുക്കി ഈ ലൈസൻസിനൊക്കെ പേയ്ക്ക്‌ണു ലൈസൻസ് എട്ത്ത് കിട്ടി ഉം ഇട്ത്ത് ഉം ഉം മുപ്പതാംതീ ഉം മുപ്പത്താന്തി കയ്ഞ്ഞ് ട്ടെസ്റ്റിന് പെയ്ക്കയ്നു ഓള്
അഹ് സെരി ആ ന്നാ അല്ല എത്രയ്ക്ക്ണു
ഏഴാമസായി
ആഹ്
ഉം കാക്കുലപ്പോ ഇല്ലാ കൊട്ന്നിട്ടില്ല കൊണ്ടർലും പ്പടാആഹ് കാക്കുനെ അറിയാനേ
ആഹ് അപ്പൊ പെണ്ക്കുട്ടിയാളെ പഠിപ്പും ജോലിയക്കെ ഇതന്നെ കെട്ടിച്ച്യ്ഞ്ഞാ
ശമ്പളം ഇണ്ടായിന്ന് ട്ടില്ലേ ഉം ആഹ് ആ മൊളക് കോയമ്പ തുരയ്നു ഉം അയ്നകൊഓനോരട്ത്തു ഓളോരോടത്താവണ്ടേ പിന്നെ ഈ ലീവിനെക്കെ അങ്ങോട്ട് ങ്ങാട്ടും വരവും പോക്കും അതൊരുഎടങ്ങാറയ്ന്നു ന്നാലുംപൈസ കിട്ടണ കാര്യം ആലോയ്ചുപോഒരു സമാധാനയര്ന്നു ഉം ഇപ്പൊ കുഞ്ഞ കുഞ്ഞാതന്റെ മരോൾക്കും മരിയോളും ബളും ഒരു പഠിപ്പാ പഠിച്ചിക്കണത് എന്നിട്ട് ഇബ ൾക്ക് ഗവൺമെന്റിലും കിട്ടി കുഞ്ഞതാന്റെ പെണ് മരൂൾക്കോട്ട് കിട്ടിയിട്ടൂല ഓള് പ്രൈവറ്റാണ് പ്രൈവറ്റായി പോവുമ്പോ പതി മൂന്നുംപയ്നട്ടുംപയ് നഞ്ചും അങ്ങ്നക്കാണ് കെകിട്ണത് മോമോളുന് ന്നാപ്പതി പ്പതഞ്ച് അയ്മ്പത്തഞ്ച് അങ്ങനെ മോളുന് നല്ലോം കിട്ട്ണ് ണ്ട് രണ്ടും ഒരേപഠിപ്പ്പക്ഷേ ഓളരു
സെഴ്തി കിട്ടണം അഹ് ന്നെ
അ ഓള് പഠിച്ചു നീന്ന അപ്പ തന്നെ വന്നീന്ന ഇത്രടയാ പഠിച്ചോണ്ടിരുന്നു. ഇരിക്കുമ്പോ തന്നെ അപ്പ എഴുതിയതാ ത്രേ ന്നിട്ട്. പഠിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പണിയും കിട്ടി നല്ല പണിയിലും പോയി പെ
കെ ട്ടോ ചെലോല് എഴുതി എഴുതി എഴുതി എഴുതി എഴുതി ഇതായാലും കിട്ടൂല ങ്ങട്ട്.
ഉം ഓൾക്ക് എല്ലാറ്റിനും ഓരോരോ ഭാഗ്യാണ് മോളുനെ.
ഇതെയ് തി എയ്തി കിട്ടൂല.
ഉം പഠിപ്പുണ്ടായിട്ടൊന്നും കാര്യല്ലേ?
പഠിപ്പ്ണ്ടായിട്ട് കാര്യല്ല അത് കിട്ടുമാണെയ് അതന്നെ. പരീക്ഷ എയ്തി ഇതായാലും കിട്ടൂല്ല അങ്ങട്ട്. പി എസ് സി എഴുതി ഗവൺമെന്റ് കിട്ടണെങ്കി പൊ അങ്ങനെയല്ലേ അല്ലെങ്കി പൈസ കൊടുത്ത് കേറണം. ലക്ഷങ്ങൾ കൊടുക്കണം ഇത്ര നാ ൽപ്
ഓളാ ത്രെ അവിടുത്തെ ഏറ്റവും ചെറിയ ടീച്ചറ്. പ്രായം കുറഞ്ഞ ടീച്ചറെ അപ്പൊ പഠിച്ച് അപ്പ തന്നെ ണ് കിട്ടീക്കാണേ പഠി ചെറങ്ങിയ ഉടനെ ങ്ങട് കിട്ടിക്കാണേ?
ആഹ അത്ശരി.
താത്താന്റെക്കെ ദൊയിഒകെ ഇപ്പളേ കാരും ഫലി
ആ അതന്നെയാണത് ആഹ
പിന്നെ ഇങ്ങനത്തെ ഓരോ സംഭവത്ത് ന് ഒന്നിനും ഉണ്ടാവൂല്ല സ്റ്റാറ്റസ് ഇടാൻ ഒന്നിനും ഉണ്ടാവൂല ഫോണന്നെ ഇടുക്കൂല ഈ ഓത്ത് നിസ്കാരം ഇത്.
പെര വൃത്തിയാക്ക ഒക്കെ തന്നെ ത്താ താന്റെ പണി.
ഇനി ചെറുതോ?
ഉം ചെറുത് പത്താം ക്ലാസ്സിലാണ് അതും നല്ലോണ്ണം പഠിച്ചും
കാപ്പിലോ?
ഉം അയിന് ആൺകുട്ടികൾ ഇല്ലാത്ത നികവ് പെൺകുട്ടികൾ നിക ത്ത്ണ്ണ്ട്‌ പറയ ഉം ഇപ്പൊ. മോള് എല്ലായിടത്തു കൂടി താവേരൊക്കെ എടുത്ത് പോകും മോളു.
ആഹ്
രണ്ടാമത്തോളെയ് ഉം ഏത് കുത്തി കെ ടങ്ങും. എവടി മാണച്ചെങ്കിൽ കൊണ്ടുപോകും വലിയ വല്യ വണ്ടികളെ എടുത്ത് പോകും. ഉം ഉം ലൈസൻസ്. ഇപ്പൊ കിട്ടിട്ടൊള്ളൂ പക്ഷെ അതിന്റെ മുന്നേ തന്നെ വലിയ വലിയ മ വണ്ടികളൊക്കെ എടുക്കും. ഉം ആ ഓരോരോ ധൈര്യാണ് പറയെയ്. ഉം ഇഞ്ഞിപ്പൊ ചെറിയോൾക്കും തന്നെ. ചെറിയോൾക്കും ധൈര്യണ്ട് പിന്നെ കുഞ്ഞോൾക്കാണ് കുഞ്ഞോൾക്കാണ് ഇപ ഒന്നിനും പറ്റാ റ്റാതായത് വെല്ലിയോള്ക്കെയ്. ഉം ഓളാ ചെറുപ്രായത്തിലാണ് കെട്ടിച്ചു പോവും ചെയ്തു. ഓൾക്ക് നല്ല പഠിപ്പുണ്ടായിന്നു. അന്നൊന്നും പിന്നെ ഇത്ര തന്നെ ഇങ്ങട്ട്.
അതന്നെ ആഹ് ഇല്ലല്ലോ പൊറത്തെറങ്ങൂല്ല അങ്ങനെ.
ഇങ്ങനത്ത തൊന്നും ഉം പിന്നെ അങ്ങനെയൊക്കെ ആയപ്പതിന് ഓക്ക് ഓരോരോ കു കുട്ടിയാളു ആയി ഇപ്പ കുട്ടികളേട്ട്.
അതന്നെ കുട്ടികളെ നോക്കണങ്കില് പാളും ഇതും മാ ണ്ടേ.?
ഉം ഉം അത് പിപ്പിരി ഓർക്കനല്ലേ മൂന്നാൻ കുട്ടിയാള്. താത്തക്ക് മൂന്ന് പെൺകുട്ടികളും ഓൾക്ക് മൂന്ന് ആൺകുട്ടികളും.
കുട്ട്യാള്ല്ലേ അത് ശരി.
ആ താത്താ കൊരു ആൺകുട്ടി. ല്ലായിട്ട് നല്ല ഇടങ്ങേറേരുന്നു ആൺകുട്ടിയാളെ പൂതി. ഉം എന്നേക്കെ ആക്കാരണേ ഞാൻന്ന ദോയക്കെപ്പഴളാ സ്വീരിച്ചു തോന്നു
ആൺകുട്ടിയ ഇണ്ടായിപ്പോളെ ഉം ഉം പിന്നെ ന്താ
വേറെന്താ അങ്ങനെ പോണ്. കൊഴപ്പന്നുല്ല. നല്ല മഴര്ന്ണ്ട് ല്ലേ.
ഉം ആയിണ്ട് കുട്ടികളൊക്കെ മടിക്കണു ഇനീ ബാങ്കിന്റെ ഒച്ചന് കേട്ടാലുള്ളു
ആഹ്
അത് വെരെ അയുടെ കൾച്ച് നിക്കും ഉം അംന പൊർത്ത്ക്ക് എറങ്ങിക്കുണു ഇപ്പോ ഇഞ്ഞി യ്യ വന്നീന്ന് ഓളെ നടത്താന് രണ്ടാളും അങ്ങനെ നടക്കും മേലക്കും തായക്കും കുറച്ചേരം ഉം ഉം ഓളില് ഓര് രണ്ടാളും നല്ല അടുപ്പാ
ആയ്ശരി ആഹ്
എന്റെ സിമിന്റെ ആ പെണ്ണ് യ് അബ് കാക്കുന്റെ
ആഹ് ആഹ്
ഓല് രണ്ടാളുംങ്ങനെ നടക്കും ഓള് ഇമ്പടെല്ലായി ട്ട് ആഹ് ഞങ്ങക്ക് നല്ലൊരു വൈബെയ്രുന്നു
ആഹ്
പിരാൻന്ത് പിടിച്ച് കുത്തിരിക്കായിരുന്നു
അത് ശരി
ഇപ്പ എന്തായാലും ഓള് വന്നട്ടെ ഹാപ്പി ആണ് ഉ എന്റെത്തിക്കോ കാരണംണ്ട് ഓള രണ്ടാളും അങ്ങനെ നടക്കും എങ്ങനെ കഴിച്ചിന്നത അറിയോ ആണുങ്ങളെ പിന്നാലെ ഇപ്പൊ അങ്ങനെ കളിച്ചാനൊന്നും പോവുല്ല
ആഹ് എന്താടുത്തോളാ
ഉം വണ്ടീട ആണുങ്ങളെ മുന്നെടുക്കും വണ്ടീട്ട് അങ്ങനെ വണ്ടീന്നതാ
ഉം
കൊറച്ച് ആണ്ട് പ്രായം ആയാൽ പെങ്കുട്ടിയാൾ പിന്നെ ആണ്ട് ഒത്
ആഹ് പിന്നെ അങ്ങോട്ട് ഒതുങ്ങനാണ് ഓല്
ഹും അന്നേ ആണുങ്ങൾ അതേമാതിരിയായിരുന്നു എല്ലാ മരത്തമ്മ കൂടിം കേറും ഓടിട്ടും
ഇപ്പോ ഓൽക്ക് ഓലെ വേറെ ആയിക്കാറ് പെൺകുട്ടികളും വേണം കൊറച്ചണ്ടായി കഴിഞ്ഞ പിന്നെ
ഉം ഇപ്പ ആൺകുട്ടികളോടൊന്നും മിണ്ടൂല ആദ്യം ആൺകുട്ടികളൊപ്പം തന്നെ കളിച്ചീന്നത് ആണ പെണ്ണ അങ്ങനത്തെരിതൊന്നും ഇണ്ടായിരുന്നില്ല ഇപ്പൊ ഉം സാനുനോടൊന്നും മുണ്ടൂലാ ആദ്യം സാനുനോടൊക്കെ കട്ടച്ചങ്കെയ്നു
അഹ് ശരി ഹ് ഹ്ഹ്ഹ്
പിന്നെ എന്തൊക്കെ ഉം എന്താ വൈകുന്നേരത്തേക്ക് ഇണ്ടോ നി ചോറൊക്കെ
വൈനരത്ത്ക്ക് ചോറൊന്നും പറ്റൂലാ ഇഞ്ഞ് ചപ്പാത്തി ചുടണം
തതേ ഈ ഒരുനേരംഉൾ പറ്റല്ലേ
ആഹ്
ഇങ്ങൾ എന്താ കാട്ടലേ നാഴിയരി ഇടാനും ഒക്കെ പോലല്ലല്ലോ
കുറച്ചവിടെ വെക്ക
ആഹ് ആഹ് അടുപ്പത് വെക്കേണ്ടി വരുവോ.
ആഹ് അടുപ്പത്ത വെക്കുക ഗ്യാസ്മ്മ ഈ കുക്കറിലൊക്കെ കുക്കറില് ഓല്ക്ക് ഇഷ്ട ഇഷ്ടല്ല പിന്നെ റൈസ് കുക്കറില് വെക്കെണം അയിലകുമ്പോ കുക്കറിൽങ്ങ്ട്ടെ.
ആഹ്.
അപ്പൊ അടുപ്പത്താണ് തീമക്കും പിന്നെ കറിയും ഇതൊക്കെ അവുമ്മണ്ടയ് ചിലപ്പോ അങ്ങനെണ്ട്. പുറത്ത ഇ ചെറുത്ക്കണ് വാങ്ങിവെച്ച് കറീതും വേകണ് ആഹ് അടുപ്പത്തങ്ങട്ടയ്. റെഡിയാക്കും അങ്ങനെയൊക്കെ കാട്ടും.
ഉം ഇനിയിപ്പോ രണ്ടാളും ചപ്പാത്തിനെ തിന്ന.
ആഹ് ഉണ്ടാക്കുമ്പോ ഞാൻ തിന്നും.
ആഹ് ആഹ്.
ഏതായാലും ഉണ്ടാക്കല്ലേ അപ്പൊ പിന്നെ നമ്മുക്ക് അത് തിന്നാന്ന് തോന്നും. അപ്പൊ അങ്ങ്ട് തിന്നും അങ്ങനെ ഉം
കറീം വേണ്ടേ.
ആഹ് കറി വേണം ഉം കറി വേണം. കടാതെ ഉച്ചക്കത്തെ കറി എന്താണെങ്കിലും പറ്റൂല മീൻ കറി വെച്ചാലും കൂടിയും ഉണ്ടാവൂല.
ആഹ് ആഹ് എന്താലേ വീൻകറിഒക്കെ കൂട്ടി. ഇവിടല്ലേ അങ്ങനെ സ്യാബ് അങ്ങനെ തന്നെയാണ് മേലത്തെ സ്വാബ്. ഉം ഓളറി നല്ല എടങ്ങറാണ് മന്സ. അച്ഛത്ങ്ങനെ ആയാലേ ഉം ഉം
ഉം ഞാൻ പറയാ അയ്ല് എന്തിലേലും ഒപ്പി ച്ച്തിന്നാ മതിയറിം അയിന് തുള്ളി കറി വെക്കാ നിക്കണ്ടേ പറയ്.
ഉം ഉം ചെലോരണ തേന്ല് തേനിൽ മുക്കി തിന്നണാണ ചപ്പാത്തി.
ഒന്നര അങ്ങനത്തെൊന്നും ഇഷ്ടല്ല അങ്ങനത്തെന്ന് കറി വേണം.
ഉം ഉം
അത് കോയിന്റെക്കെ രണ്ട് നുറുക്കും മതി കോയി അങ്ങനെ കൂട്ടൊന്നും ഇല്ല രണ്ട് നുർക്. അത് കറി ഉർളം കേങ്ങ്. ട്ടാല് ആഹ് കറിങ്ങനെ ആയനെ പറ. കോയിഒക്കെ വാങ്ങിയ എത്ര ദിവസ അത്ണ്ടാകന്നോ ഞാൻ പറയും ഇങ്ങനെ വാ ഒന്ന്. ഒന്നു വാങ്ങേണ്ട ആവശ്യല്ല വല്ല തുള്ളിയൊക്കെ കുറച്ച്. ച്ചാക്ക വങ്ങിയ മതി തൂക്കി വങ്ങിയ മതി. ആഹ് അല്ലെങ്കി അങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുവയ് എന്താ രണ്ട് നൂർക്. വെച്ചാ മതി അയിക് ഒരു ഉരുളങ്കേങ്ങോ സോയാബീൻ എന്തെലും ഇട്ട്ങ്ങാണ്ട്.
അതേലേ.
നല്ലേ ആളില്ല. പിന്നെ അപ്പൊ പൊരിച്ചു ഇതക അങ്ങനാണ് തിന്നില്ല കുട്ടികൾ ഉണ്ടെങ്കിൽ. പിന്നെ അങ്ങനെ ചെറിയോളൊക്കെ ഉണ്ടെങ്കി പിന്നെ വെറും പൊരിച്ചണം. ആഹ് ഞമ്മള ടൈം കഴിഞ്ഞക്ണു ഞാൻ എന്ന ആയിക്കോട്ടെ ആന്ന ശരി.
ആഹ്